അഫ്
ആഹ് ഇന്നെട്ട് ചൊറെഴി ഒക്കെ കഴിഞ്ഞോ?
ആഹ് ചോറെയി ഒക്കെ കഴിഞ്ഞു
ഉം ഉച്ച ഒർ ണ്ടാ ചോയ്ച്ഞൻ അയിന് നിക്കലില്ല
ആഹ് ഒറങ്ങെൽ ഇല്ലെയ് ഞാൻ ചിലപ്പോ ഉറങ്ങൊന്നും ഇല്ല പക്ഷെ എന്നാലും കടക്കണം അങ്ങനെ ആ ടൈമില്
ആ എനിക്ക് കടന്ന കഴിഞ്ഞ പിന്നെ പിന്നെ രാത്രി തീരെ ഉറക്കം വരൂല്ലടി. പിന്നെ അങ്ങനെ അങ്ങോട്ട് നടക്കാ നിക്കട്ടെ
തന്നെയാണ് രണ്ടണി ഈ രണ്ട് പിന്നെ ആ
ഓ എന്നാ തുടങ്ങിയ ഇപ്പ എല്ലാർക്കും ഉണ്ട് പനി.
എല്ലാർക്കും ഉണ്ട് അയിന് ഇപ്പോ സ്കൂളന്ന് ഒരു ദിവസം ശനി ഇപ്പ പോയിങ്ങാണ്ട് ഞാൻ സ്കൂളിന്ന് കൊടുന്നതേനു ആ അതാണ്. ഓർക്ക് കുറവുണ്ട്
ആ ആ മറ്റണം നോക്കിക്കോ?
ഉം അതിന് അതിനന് ഒരോടുത്ത തന്നെ കടക്കും ചെയ്യാ ഒറ്റയ്ക്ക് പനിയൊക്കെ ആകുമ്പോ ഒറ്റക്ക് പ്പറത്തെ റൂമിൽ ഓനെ കടത്താനും കെതെയേട് ഓന്ക്ക് വൈന്നേരക്കെയാണ്, ഉം ഓന്ക്ക്‌ വൈന്നേരക്കാണ് നല്ലോണം ഇണ്ടാവ ഒരു ഒന്ന്റങ്ങി ച്ച്ട്ട്. ഇപ്പോക്കെ നമുക്ക് കൂടി കൊടുക്കണം.
ഇപ്പൊ എന്റെ ഇമ്മാക്ക് പനിയുണ്ട്. ഇതേ പോലെ കുടിയില് പിന്നെ നാലീ ദിവസം മുന്നെ വിളിച്ചപ്പോ. അപ്പൊ അമ്മാന്റത് അപ്പം അന്നേരം കുറഞ്ഞിരിക്കണ്, ഇപ്പം നേരം വെളുത്തപ്പോ ഇപ്പൊ കിടന്നേക്കണ്.
ആ, അതാഞ്ഞത് ഒരാൾക്ക് കഴിയുമ്പോ ഒരാൾക്ക്
ഒക്കെ ഈ വൈറൽ ഫീവർ ഇണ്ട്.
ആ
തന്നെയല്ല മോളെ അത് കഴിഞ്ഞിട്ടില്ല. ക്ഷീണം മാറിക്കിട്ടണെങ്കിൽ അ കുട്ടി മക്കള് എന്തേല് അല്ലെങ്കിൽ തിന്നാത്ത മക്കളാ ഇവിടെ അരു കൂടി പോയിക്കഴിഞ്ഞാ എന്തേങ്കലയിക്കഴിഞ്ഞ
അതന്നെ നിന്റെ ചെറുതിനൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ തിന്നണൊന്നുമില്ല. ഓന് മുട്ടായി അങ്ങനത്തൊക്കെ പറ്റും. ചോറും കഞ്ഞിയോള്ളൂ പറ്റാത്തത്.
ആ എന്റെ നേരെ തിരിച്ചാണ്. എനിക്ക് ഈ മദ്രസെയോടൊന്നും വലിയ താല്പര്യം ഇല്ല.
താല്പര്യം ഇല്ലല്ലേ അങ്ങനെയൊക്കെ ഇനി കഴിച്ചിലായി.
ഓനങ്ങനെ വെച്ച് കഴിഞ്ഞാല്. ഓന് ചംച്ച കഴിച്ച് തിന്ന ണ്ട താല്പര്യ ഒന്നുമില്ല. സാധനങ്ങളൊക്കെ ഓന് അത്ര വലിയ ഇൻട്രസ്റ്റ് കാട്ടൂല്ല. ചോറൊന്നും കൊടുത്ത കഴിഞ്ഞാല് നേരെ മറിച്ച് കഞ്ഞിയാന്ന് വെച്ച് കഴിഞ്ഞാ അപ്പൊ അരായി അമൃതംപ്പൊടി പിന്നെ പാല് അങ്ങനത്തൊക്കെ ഞാൻ കൊടുക്കും.
ആ
പഴം
തടി ഒന്നും വേണന്നല്ല പക്ഷെ എന്നാലും
ഓന് എത്രണ്ട് വെയ്റ്റ് തൂക്കം എത്രണ്ട്?
പത്ത് എന്നും പത്തന്നെ മൂന്ന് വയസ്സായില്ലേ?
ഒരു പതിനൊന്നല്ലിട്ടാ
ആ ഇവന് മൂന്ന് വയസ്സ് ആയി കുട്ടി ഇവിടെ ആ മൂന്ന് കഴിഞ്ഞു. ഇപ്പളും അങ്ങനെത്തന്നെ.
ആ ഇന്നലെ പറഞ്ഞാ അവിടന്നട്ടോ ഓക്കേെന്നാ. ആ ന്ത്‌?
എന്നു പത്തൻ
കഴിഞ്ഞേക്ക് മദ്രസിൻ്റെ വ്ട്ന്ന് കേറ്റം കഴിഞ്ഞിട്ട് വളവ് കഴിഞ്ഞൊരു വീട് പണി നടക്കണില്ലേ അതിന്റെ അപ്പുറത്തണ്ട് ഒരു പുതിയ വീട് അതിന്റെ എടേൽക്കൂടെ റോഡ്ണ്ട് എടത്തേ ഭാഗത്ത്ക്ക് ട്ടോ ആഹ് ആഹ് ഹലോ
ആഹ്
ഒര് കൊറിയർ ഇണ്ടായിന്നു ഇതീന്ന് ആഹ് വര്ന്ന്ണ്ട്
വന്നോ
ഉം വന്ന് അപ്പൊ കൊർച്ചീസായി അഹ് ഇന്നലെ വ ഇന്നലെ വിൾ ച്ചീന്നു
ആഹ്
പിന്നെ വര്ഞ്ഞ്ണ്ട് അർഞ്ഞ്ങ്ങാണ്ട്
ഇജ് അങ്ങനെ എല്ലാതും ഓഡർ ചെയ്യലുണ്ടോ
ഞാനൊക്കെ ഓഡർ ചെയ്യലന്നെണ് എങ്ങെനെ മളെ ഈ മക്കളായിട്ട് പോകല് ഞാൻ ഒര്സാധനം പെരീന്ന്ട്ണ ഡ്രസ്സോളും ഇതും ഒക്കെ ഞാന് ടോപ്പുകളും ഒക്കെ ഓഡർ ചെയ്യലാ അല്ലാതെ ഏ മീഷോന്ന് മീഷോ അല്ലെങ്കി ഫ്ലിപ്കാർട്ട്
ആഹ് ഞാനങ്ങനെ ചെയ്യലൊക്കെ ണ്ട് പിന്നെ ഇങ്ങനെ പോകാള്ളന്ന് ഞാൻ മേലാ അല്ലാപത്താ എന്തിനൊ ലൊക്കായിട്ട് പോന്നതേ ഉം ആ ക്ലാസ്സിന് പോവും ചെയ്യും അപ്പോ പിന്നെ അങ്ങനെ വാങ്ങുംപോരും
ആഹ്
ഇജ് എങ്ങനെ
എ ആ ഏ ഏ മറ്റേതാണച്ചെങ്കി പിന്നിം ഹലോ
ആഹ്
ഇതേ ഗൂഗിൾ പേ ആകുമ്പം പിന്നെ അതിലേറെ ഓഫർണ്ടാവും ഓക്കെ അല്ലേ ആഹ്
അങ്ങനൊവുമ്പോ കൊഴപ്പൊന്നുല്ല ആദ്യൊക്കെ ഏനി പേടി പോകും പ്പ ആളില്ലെങ്കിലും റിട്ടൺ വിട്ടരും ഓല്
റിട്ടേൺ വിട്ടാൽ മതിയല്ലോ സാധനം നല്ലത് അല്ലെങ്കില്
പിന്നെ
പിന്നെന്താ അത് റെഡി ആയിട്ടില്ലാർഞ്ഞ്
ആഹ് എന്നിട്ട്ടുത്തു ചെറുത് അതാവിടെ അന്റേതോ അന്റെ ചെറുത് ൻ്റെ ഒച്ചേക്ക്ണ്ല്ലല്ലോ
പൊറത്തിറങ്ങിണ് ഞാന് പുറത്ത്ന്ന് ഇത് വരെ. കാർട്ടൂണ് കണ്ട് ഇരിത്തിക്കായിന്ന് അത് അങ്ങനെ ഇരിക്കൂലേ ടീവിണ്ട് കൊറച്ച് രിക്കും ഇല്ലടി ഫോ ഫോണ് മെ ഒന്നും അങ്ങനെ അധികം കൂടുതൽ നേരം എവിടെ ഇരിക്കൂല
ഏ കളിച്ചോണ്ട്ടക്കലാ അന്റെ കണ്ട്ക്ക്ണ് വീഡിയോസ് ല് പൊള്ള്
കളിക്കല്ല തെന്താ ഓരോന്ന് വലിച്ച്
വലിച്ചിട്ട്
മ്ഹ് എനികോന്തോരിഷ്ടാ ഈ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നല്ല പൂതിയാണ് പക്ഷെ എവി
ഓ വച്ചോ എടി അന്റെ ഇത് ഞാൻ കണ്ടടി ചെടിയാള് കണ്ടുവെടി അന്റെ ചെടിയള് ഞാൻ കണ്ടു കൊറച്ച് ആ ഒര് വീഡിയോലോ സ്റ്റാറ്റസോ എന്തോന്ന് ഇജ്ജ്ട്ടീനല്ലോ
ആഹ്
ആ പിന്നെ ഇജ് അയ്ന് എന്തേലും ഇട്ട് കൊടുക്കലുണ്ടോ വളമ എന്തേലും ഇട്ട് കൊടുക്കലുണ്ടോ
പൊടിട്ടൊടുക്കും എല്ല് പൊടിട്ടൊടുക്കും
ആഹ് അൻക്ക് എവിട്ന്നാ ഇവിട്ന്ന് ഏ ചെടി ആഹ് ആഹ്
ആ പിന്നെ എല്ല് പൊടി വേട്ച്ചും
ഏ ഇജ് ചെടികൾക്ക് ഇട്ട് കൊടുക്കണ അങ്ങനെ ചെടി കടീന്ന് മേിച്ചല്ലുണ്ടോ
അല്ല ഇവിട ഇതിലെ പോയപ്പോ പെരി ന്തൽ മണ കൂടി പോയപ്പോ പേരിദൽമണ സ്റ്റാൻഡിൽ തന്നെ ഉണ്ടരു പീഡി
ആഹ്
അന്നോല്ലോത്തിന്റെ ഒരു പേക്ക് അങ്ങനെ മേടിച്ചിക്കേനീ പിന്നെ ഇപ്പ വാപ്പ മഴക്കാലം തൊടങ്ങി
പിന്നെ ഇണ്ടാവണെങ്കി കൊറച്ച് ഇട്ട് കൊടുക്കണം ഞാൻ ഇപ്പ ആന്നെയാ വേടിച്ചാന്ന് കരുതി ചെ ഒരീസം ഞാൻ മേലാറ്റുരുന്ന് ചോയ്ച്ച അവിടുന്ന് കിട്ട് ട്ടീല്ല
ആഹ് ഇതില്ണ്ടടി മീഷോല്ണ്ട് അതൊക്കെ
തന്നെ
എല്ലാതും ഇണ്ട് ഞാനത് പിന്നെ അതില് എൻ പി കെ പത്തൊമ്പതെ പത്തൊമ്പതെ പറഞ്ഞിട്ടൊരു വളം ഇണ്ട് രാസവളം അത് ഓർഡർ ആദ്യ ഇട്ട് കൊടുത്തിരുന്ന് പൂക്കാനൊക്കെ നല്ലതാത് റോസൊക്കെ ഇണ്ടെങ്കി ഏഹ് ഞമ്മക്ക് സ് ക് സുല ചെടിക്ക് കേടില്ലാത്ത പെട്ട് പൊട്ടന്നാണത് പെട്ടെന്ന് ഇതാവും അത് വര രാസവള ആണെങ്കില് പക്ഷെ ഞമ്മക്ക് സുലഭയിട്ട് കിട്ടപ്പോ ഇതല്ലേ ചാണകപ്പൊടിയോ എല്ലിപ്പൊടിയോ അതൊക്കെ അല്ലേ
അങ്ങനെ ഞൻ ന്നെ ട്ട് ഞ്ഞ്ച് ഞ്ഞി ഇവിടന്ന് ചൂരക്കാവലുണ്ടല്ലോ ചെടികളത്
ആഹ്
അവിട്ന്ന് നോക്കണംന്നൊക്കെ കരുതിനു
ആഹ് ഞാന് ഇപ്പൊ ഇവിെടുന്ന വെടിച്ചത് പ്പ നമ്മള് ചട്ടിൽ കുഴിച്ചിടുമ്പോ ആദ്യം ചട്ടിന്റെ അടിലേ
ആഹ്
കൊറച്ച് കല്ലോ
ആഹ് ചെവിരിന്റെ തൊപ്പ് അത് ഇട്ട്
തൊപ്പ വാണന്നില്ല തൊപ്പ ആണെന്നില്ല ചെവില് ചെറുതാക്കി ഇങ്ങ് ചീന്തീറ്റ്
ആഹ് ആഹ്
അതങ്ങനെ വെച്ചൊടുത്താലും മതി വെള്ളം താഴത്തക്ക് എറങ്ങ വള്ളം കെട്ടി നിന്നാ ചീയും
ആഹ് അതാണേ ഈ ആയ്ച്ചപ്പോ ഈ മയാ ആവുമ്പോ തന്നെ ഒരു പേടിയാണ് ഇങ്ങനെ നല്ലോ വള്ളതായിട്ട് ഞാനിപ്പോ കൊറച്ച് ഉള്ള്ക്ക് വെച്ച്ക്കണ് ചെടി സിറ്റഔട്ട്ക്ക് കൊറച്ച് കയറ്റി വച്ചിക്ക്ണ് ചെലതില് വെള്ളം നിക്കണ് ഇണ്ടെ അടീല് ഇണ്ടങ്കിലും ഉം
ചെറിയ പപ്പടക്കൊലെ ട്ടെ ന്തിട്ട്ന്ന് ഇന്ന് ന്ന് തോണ്ടി ഒന്ന് താഴത്ത്ക്ക് കുത്തി കൊടുത്താൽ മതി
ആഹ് പിന്നെ ആ ഇതുണ്ടല്ലോ എന്താ സെഡ് സെല്ലെ അങ്ങനെ എന്തോരു ചെടിണ്ടല്ലോ അതൊരു ചെറിയ ചെറിയൊരു എലകള് ഇങ്ങനെ
ആഹ് പ്ലാസ്റ്റിക്കിന്റ തിന്റെ പോലെ
ആഹ് ആഹ് ആഹ് അന്റെ ആഹ് വിടെണ്ടല്ലോ ഒരു ആഹ് അത്ണ്ട് ഇൻ്റെട്ത്ത്ട്ടോ ഇട്ട് ഞാന് ഇബലിങ്ങനെ പറീണാ കേട്ടപ്പളെ അയിന്റെ എല കുത്തിയാ വെരുന്ന് പറഞ്ഞിട്ട് യെലെ വന്നൂ അതാ പറഞ്ഞത് ഇണ്ടായി ഇണ്ടായി എടീ
എത്രീസം വെച്ചു
ഞാൻ എത്രീസപോ ഞാനാ ഈ ഇത് കൊടന്നേക്കിനാണ് ആഹ് അങ്ങനെ പറഞ്ഞു ഞാൻ ഈ ചെ ഇത്ൻക്ക് ഒരു ഏഹ് ഇവലില്ലേ മാനു ആക്കൂൻ്റെ വീട്ടുന്നോലെ വൈഫ് അങ്ങനെ തന്നതേനു അപ്പോ ഓല് പറഞ്ഞു ഇബട്ന്ന് ഒര് ചേച്ചി കൊണ്ടോയിറ്റ് പറഞ്ഞിനി അങ്ങനെ എല കുത്തിയാ ഇണ്ടാവൂന്ന് പറയിണ്ണ്ട് ഏതായാലും ഇജ്
ക്ക്റഫയ് ൻക്കിപ്പോ രണ്ടീസയിട്ട് കിട്ടിട്ടുള്ളു റഫ തന്നതാണത്
ഏഹ് ന്നിട്ട് അയിന്റെ ഒരെലയെടുത്ങ്ങാട് ഞാൻ അയിത്തന്നെ ആഹ് തിത്തന്നെ ഒന്ന് കുത്തിനോക്കി പൈമൂന്ന് വന്നക്ക ആഹ് എലമ്പ ആ ഏലന്റെ അപ്പുറത്ത് നിന്ന് മുളച്ചു വന്നക്ക വേര് വന്നണ്ട് ഇപ്പറത്ത കൂടെ വന്ന്ക്കണ്
തയ്യക്കാരം
ചെറുത് കുഞ്ഞേ തയ്ക്കണ ഇപ്പോ രണ്ടേല ഇങ്ങനെ വന്നട്ടോള്ളു
എന്നാല എലമന്നൊക്കെ നല്ല വിലടി അയിന് നൂറ്റിമ്പത് റുപ ആണ് ചെരൂ
ടി നല്ല വെലണ്ട്
ഉം അല്ലെ ഞാൻ ഇച്ചി പിരാന്താണ് ഞാനിങ്ങട്ടിന്റെന്റെ മാപ്പള ന്നെ അയക്കൂല
എടീച്ച ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികൾ ച്ച ണ്ടാക്കണ ഇഷ്ടമാണ്
ആഹ്
അങ്ങനെ കാണ പക്ഷെ ഇന്റത് റെഡി ആയിട്ടന്ന് ശരിക്കും നല്ലോണം വെരുന്നില്ല ഒന്നും ഇട്ട് കൊട്കായിട്ടേകാരം
ആഹ് വളംട്ട്ടുക്കണ്ട വളം പട്ട് കൊടുക്കുമോ ഇടക്ക് നമ്മളി പ്പോർട്ട് കൊടുക്കണം അപ്പ ഞാന് വെച്ചങ്ങാണ്ടന്ന അങ്ങനെ പോയതല്ല അപ്പൊ ഞാൻ വന്നതിന് ശേഷം ഒക്കെ ഞാൻ ചട്ടി മാറ്റി തട്ടി പരിയാത്ത അടക്ക തന്നെയാണ് പക്ഷെ ഒന്ന് പറ്റ ഫുള്ളായിട്ട് എടുക്കു അതിന്ന് മണ്ണും ചാണകപൊടിയൊക്കെ മിസ് ചെയ്ട്ട് മണ്ണൊക്കെ എള പിറ്റ പിന്ന ഒന്ന് വൈറ്റനെ വിച്ചു
അഐക്കനെ കുഴിച്ചിട്ടല്ലേ അങ്ങനെ പറഞ്ഞന് ചെല ആഹ്
അയിത്തന്നെ അങ്ങനെ നമക് കൂട്ടക്കെ കടെ കാണുമ്പോ നമുക്ക ഇതാക്കുമ്പോ ഒരു മടിയാക്കാ സങ്കട പക്ഷ കുറ ഒരുരാഴ്ച പിന്നെ അതെപോലെ തന്നെ ആവും
ആവുല്ലേ
പിന്നെ നമ്മുക്കത് ചെയ്തിട്ടില്ലെങ്കിൽ ചെടിയൊക്കെ അങ്ങനെ ചീഞ്ഞ് പോരോടത്തും പിന്നെ
ഉം ഞാൻ പിന്നെ സെയഡ് കൂടെ ഒരു ചെടി കുഴിച്ചിട്ടിന്ന് ട്ടോ അയിമ ഈ ആന്തൂറിയത്തിന്റെ പുറത്തെങ്ങനെ ഒരു
പീസില്ല്യ
അയിതിന്റെ പേരൊന്നും നിൽക്കാറില്ല ആഹ് വെള്ളേണ് വെള്ള ആന്തൂറിയം വാങ്ങിയല്ലേ ഇവ്ടടെ അടുത്ത് പരയിലുണ്ട് നിറച്ചും അയ്മെ ഇങ്ങനൊക്കെ തയ്യാള് കുറച്ച് വന്നിട്ടേ ഓലയ്യിമന്ന് തയ്യ തന്നത് അവ അങ്ങനെ അരൂകൂടെ കുഴിച്ചിട്ടാണ് ഇപ്പ ഉണ്ടായിക്കണ അത്
നല്ല ഉണ്ടാവും ഇൻോർ പ്ലാന്റ് ആണ് ഷേർക്കതിന് വെയിൽ പറ്റൂല
ആഹ് ഒരു സൈട് തന്നെയാണ് നിന്റെ എന്താ ഇതിന്റെ അവിടെ ഒരു എന്താ സിറ്റ് ഔട്ടില് ഒര് ത്ണ്ട്ണ്ടല്ലോ അയി എന്റെ അരൂ കൂടെങ്ങനെ വെച്ചക്കാണ് ഞാന്
ഞാനും അങ്ങനത്തന്നെട്ടിക്കണം എനിക്ക അതില്ല എനിക്ക അതൊന്നും ഒരു ഇത്ണ് ആഹ് സാധനം ഇല്ല
ഇല്ലല്ലേ ഞാൻ വണങ്കി തരണ്ട് ഞാൻ ഇവിടുന്ന് ഇവിടെ ഓല പരിലും ഇഷ്ടം പോലെണ്ട്
തന്നെ അത് കിട്ടുമ്പോ കിട്ടാണ്ച്ച ഇന്കി രണ്ട് തയ്യ് കൊടുുന്നേരുണ്ടും ഇൻഡോറ ആയിട്ട് വെക്കാനോ
ആഹ്
അതുപ ചൈനാഡോളും തെരെഞ്ഞ് നടക്കുന്നുണ്ട് ചൈനാഡോൾ ഇണ്ടോ അവിടെ അവിടെ ആ മറ്റേ ങ്ങിന്റെ ഉള്ളി വെക്കാൻ പറ്റ്ണ
എങ്ങനെ
നീന്റെ അലന്റെ പോലെ ചെടിണ്ട്
ആഹ്
ആരെ മരത്തിൽ പോ പക്ഷെങ്ങന്നെ നീളത്തിൽ നിൽക്കണേ
ആഹ്
അത് പ്പ ഒന്നുംണ്ടാവില്ല മുന്നൂറ്റി അയിമ്പർ അത് ഒരു പച്ചപ്പാണോല്ലെ രസാണ് ഉള്ളിലൊക്കെ നല്ലതാണ് എയർപ്യൂരിഫൈഡ് ആണ് പിന്നെ സൈനാഡോള്
ആഹ്
കണ്ടാ ഒന്ന് തന്നെ
ആഹ്
ന്നായിക്കോട്ടെ വിളിച്ചട്ടാ
ആഹ് ആയിക്കോട്ടെ